ലോ കേൾക്ക്ന്നില്ലേ
കേൾക്ക്ന്ന് ണ്ട് എന്തെക്കെ വിശേഷം ഹസ്ബൻഡില്ലേ
ഹസ്ബൻഡ് പോയി ജോലിക്ക് പോയി എട്ട് മണിയാവുമ്പോ പോവും ആള്
അതെയാ
എട്ടണിയാവുമ്പോഴേക്കും ഞാനെന്റെ എല്ലാതും തീർ ക്കും കുളി വരെ വേം തീർക്കും ഏഴുമണി ആവുമ്പോഴേക്കും വേം തീർ ക്കും കാരണം എന്താച്ചാല് ആള് ണ്ടാവുമ്പോ നമക്ക് കുട്ടികളുടെ നോക്കണ കാര്യത്തിലൊക്കെയ് ആള് നോക്കിപ്പോളും ഇപ്പിന്ന് സ്കൂളി ല്ലാത്തോണ്ടാ അല്ലെങ്കില് വല്യ മോളെ കുളിപ്പിച്ചിട്ടൊക്കെ കുളിപ്പിച്ച് ചായയൊക്കെ കൊടുത്തിട്ടാണ് ആള് പോവ്അ
ആഹ് അത്യാ
കാരണം ചെറുത് എനിക്ക്ള്ളോണ്ടേ ഇപ്പ രണ്ടിനേം കൂടി മാനേജ് ചെയ്യ എനിക്ക് ബുദ്ധിമുട് ട്ടാണ്ന്നറിയ്ണോണ്ട് ആള് വേഗം എല്ലാ കാര്യങ്ങളും ചെയ്യും
അതെ നല്ല കാര്യ ഇഹ് ഇത് സ്കൂ സ്കൂളില്ലാല്ലേ അവടെ ആഹ്
ആ സ്കൂളില്ല അയിനൊണ്ട് ഇപ്പഴും നല്ല മഴാണ് പൊർത്ത്
മഴണ്ടാ ഇവിട മയയില്ല മയ നിന്നിനി മയ ചെർങ്ങനേ പാറ്റ്ന്നുണ്ട് ചെർങ്ങനേ
അല്ല വെയില്ണ്ടാവാറ്ണ്ടോ അവ്ടെ
ആ ഇന്നലെ കൊർച്ച് വെയില്ണ്ടായി മയയിണ്ടായിറ്റ കാറ്റ് വൈന്നേരം മയ വന്നു രാത്രിയാവുമ്പക്ക് ആഹ് എവടേങ്ങും പൂവാന്ണ്ടാ
ഇല്ല്യാ ഇഞ്ഞിപ്പ തിങ്കളാഴ്ച തൊട്ട്ട്ട് ക്ലാസ്സ്ണ്ട് മോണ്ടിസോറി കോഴ്സിന് ചേർന്ന്ട്ട്ണ്ട് ഞാന് ആ ആ അപ്പ അതിന് ഓൺലൈനല്ല പോയി പഠിക്കുന്നാണ് കാരണം ഓൺലൈൻല് പഠി ഒരുപക്ഷേ പഠിച്ചോൾണംന്നുണ്ടാവൂല ഞാന്
ആ അതന്ന ഫോണ് നോക്കിയല്ലാ ഹ്
ആ ഫോണ് നോക്കിഴ ചെൽപ്പ വേറെ കാര്യങ്ങൾക്കൊക്കെ പോവും തല
ഫസ്റ്റ് അഡ്വാൻസ്
അ അഡ്വാൻസ് അയ്യായിരം കൊടുത്തു
ആഹ്
ഈ മന്ത് ഉം ടോട്ടല് മുപ്പത്തയ്യായിരം ആണേ മാസത്തില് ആ മൂവായിരം രൂപറ്റേ അടക്കാൻ പറഞ്ഞോര്
ആഹ് അതെയാ ഇത് പ്പൊ ഓൺലൈൻല് കൊറവ്ണ്ടാ
ഓൺലൈനായാലും ഈ എമൗണ്ടന്നെ തോന്നുന്നു
ആഹ്
ഉം ഉം
ഒരേ എമൗണ്ട് ആ ഓൺലൈല് വീട്ടില്ര്ത്തീട്ടു പഠിക്ക ഇത് പോണോ അല്ലേ
ഉം പിന്ന ഓൺലൈൻല് പഠിച്ചാല്ള്ള ബദ്ധിമു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല് ഓൺലൈൻത്തേനങ്ങനെ അത്രേ അത്ര വാല്യൂ ഇല്ല വാല്യൂ ഇല്ലാന്ന് പറയാൻ കാര്ണം അത് ഓൺലൈനല്ലേ പഠിക്കുന്നത് നമ്മള് പോയി പഠിക്കുന്നില്ലല്ലോ ഇപ്പ ഇന്റെ ഫ്രണ്ട്സൊക്കെ ഒര്
ആ ക്ലാസ് റെക്കോർഡിങ്ങല്ലെ അധിക അല്ലെ
ആ ഇന്റെ ഫ്രണ്ട്സ് ഒരുപാട് ഓൺലൈന്ന് പഠിച്ച ആൾക്കാരാണ് അപ്പ അവര് പർഞ്ഞ എന്താച്ചാല് ഓൺലൈൻല് പഠിക്കാതിരിക്കുക കാര അവർക്ക് ഈ മക്കളൊക്കെ പോവാതിരിക്ക്യായിര്ന്നു പക്ഷെ ഈ ക്ലാസ്സിന് എങ്ങന വെച്ചാല് ഞമ്മക്ക് കുട്ടികള് ഇണ്ടെങ്കി കുട്ടികളെ കൊണ്ടവാ ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോ പഠിക്കുന്ന സമയത്ത് നമ്മള മക്കളെ ആ
ആട് ഇന്ന് ഇര്ത്താലോ എട് ത്ത് അല്ലേ ഓൺലൈൻ
അപ്പ അതൊരു നല്ല കാര്യ അതാ അങ്ങൻത്തൊരു ഓപ്ഷൻ വന്നത് കൊണ്ട് മാത്രാണ് ട്ടോ ഞാന് ഈ കോഴ്സിന് പോണത് ഇല്ലെങ്കി ഞാന് പോവൊന്നില്ല കോഴ്സിന്
ആ അതന്നെ ആൾക്കിര് പോവാനും പറ്റല്ല മറ്റേ ച്ചാല് കൊണ്ടു പോവുന്നത് കാര് നല്ല കാര്യ
ആ അപ്പ ഞാനന്തേയ്തു ന്താ ഇവരോട് പർ ഏ പർഞ് മോളേം കൊണ്ട്ര്ന്ന് പർഞ്ഞപ്പ അവര് പർഞ്ഞു അയ്ക്കോട്ടെന്ന മോളേം. കൊട്ന്നോളൂ ഇവിടെ അതുപോൽ തന്നെ മോളെ കൊണ്ട്ര്ന്ന ഒരുപാട് ഏ ആള്കള്ണ്ട്ന്ന് പർഞ്ഞു അപ്പോ ഞാന് എന്താ വിചാരിചെച്ചാല് നമുക്ക് ഇത് പഠിച്ചിറങ്ങിയിട്ട്ണ്ടെ ങ്കില് ഈ മക്കൾ ക്കും ഇവരെ കൊണ്ട് എനിക്ക് ഈ ജോലിയേ നടക്കുള്ളൂ മറ്റേ ഞാൻ വേറെ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്നാലും നമ്മള് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത എങ്ങനെ ആയാലും ഒരു ആറ് മണി ഏഴ് എട്ട് മണിവരെ വർക്ക്‌.
ഇത് നാലുമണി വരെ മതിയല്ല, നാലുമണി വരെ, അഞ്ചു-
അപ്പോ അങ്ങനെല്ല, ഇതാവകുമ്പോ നാലുമണി വര ഉള്ളു പിന്നെ, ആഹാ ഇവർക്ക് എങ്ങനെ വെച്ചാല്, ലീവുള്ള ദിവസം എനിക്കും ലീവ് ഉണ്ടാവും. ഈ ഈ ജോലിക്ക് കേറിയാല്.
ആഹാ അതെ ഇതാണ്. സ്ഥലം അവിടെ അടുത്ത് തന്നെയാ, നിങ്ങള വീടിന്റെ അടുത്ത് തന്നെയാ.
ആഹാ ആഹാ വീടിന്റെ അടുത്ത്തന്നാ.
കുറച്ച് പോവാനുണ്ട് അന്നേരം- ആഹാ
ഒറ്റ ബസ്സ് കേറിയാൽ മതി നേരിട്ട്- അവിടെ ചെന്ന് ഇറങ്ങാം. ഈ യാത്ര പോണ- അതാണ് ആക്കൊഉള്ള ഒരു ബുദ്ധിമുട്ടായി വരിക.
ആഹാ എങ്ങനെ.
അല്ലെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര പോവുവല്ലേ മോളേം കൊണ്ട്.
ആഹാ അതെ ആഹാ അപ്പ-
കൊ ഒരുപാട് പോകാനൊന്നും- ഇല്ലട്ടോ ഇവിടെ അടുത്ത് തന്നെ ആണ്.
ആ രാവിലെ പോവണ്ടതാ.
ആഹാ രാവിലെ, രാവിലെ ഒരു പതിനൊന്നര- ത് എത്തിയാൽ മതിപറഞ്ഞു. പിന്നെ മോള്- വലിയ മോള് സ്കൂൾ വിട്ട് വരുന്ന, സമയത്ത് പോവുകയും ചെയ്യാ പറഞ്ഞു എന്നോട്.
ആഹാ ആ സമയത്ത് വരാ ആഹാ.
അതിനനുസരിച്ച് ആഹാ. അപ്പ ഈ വെറുതെ വീട്ടിലിരിക്കുന്ന നേരം കൊണ്ട് എന്തെങ്കിലും- ഒ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, പിന്നീട് നമ്മള് ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ആ ഒരു ഇത് -
ആഹാ അതെ എന്തെങ്കിലും ചെയ്യണ്ട. ആഗ്രഹം ഉണ്ടല്ലേ? എന്തെങ്കിലും ചെയ്യാ- ചെയ്യണം ഞമ്മക്ക് പ്പ ഞമ്മള മനസ്സിൽ തോന്നുന്നില്ലേ, അതുകൊണ്ട് തന്നെ വല്യ ഇത്. ചെയ്യണം തോന്ന്ന്നത് എന്തെങ്കിലും ചെയ്തിട്ട് നാലു ക്യാഷ് ആക്ക- ണം കയ്യിൽ വരുത്തിക്കണം.
ഇപ്പോ ഒന്നിന് പിന്നെ പോലുംല്ലല്ലോ അല്ലേ? എവിടെ.
ഇല്ല ഉം.
ചെയ്തുടെ? ഓൺലൈനിൽ പഠക്ക, പഠിക്ക എന്തെങ്കിലും ചെയ്തിട്ട്, ഓൺലൈനിൽ തന്നെ വർക്ക് ചെയ്തൂടെ?
ഞമ്മ പത്തോള്ളാര പഠിച്ച, അതിന്റെ ക്വാളിറ്റി ഉണ്ടാവ.
ആഹാ എന്നാലും പത്ത് പഠിച്ചാലും, നമ്മള് ഓൺലൈനുകള് അങ്ങനെ, ഒരുപാട് കോഴ്സുകളുണ്ട്.
ആഹ് ഉണ്ട് അത്യാളെ പഠിപ്പിക്കല കാരണം, പഠിച്ചിട്ട് പണിക്കൊന്നും പോകൻ സമ്മേക്കേല, അങ്ങനത്തെ സ്വഭാവംണ്ട്.
ഉം ഇങ്ങനെയൊക്കെയാവുമ്പോ- ഭയങ്കര ബുദ്ധിമുട്ടാല്ലെ?
ആഹ് ഓർന്നെ ഞാൻ- നോക്കുന്നില്ലേ? പിന്നെ എന്ന നീ പണിയെടുക്കുന്നേ കേൾക്കൂ, അങ്ങനെ ചെല്ലും.
ഇങ്ങൻതൊരു ചിന്താഗതിന്നെ- മാറ്റണം ശരിക്കും പറഞ്ഞ, ഞമ്മള് പണിയെടുത്തിട്ട്- പൈസണ്ടാക്കാനും വല്ലട്ടോ, ഉണ്ടാക്കും വേണം, പക്ഷെ അതല്ല നാളെ നമ്മള് ഈ വീട്ടിലിരിങ്ങ- വീട്ടിലിങ്ങനെ- ഒതുങ്ങിയിരിക്കുമ്പോൾ നമ്മൾ പല ചിന്താഗതികളാവും.
ഒറ്റക്കാ ഒറ്റക്കെ രിമ്പോ ഒരു, ഞാനിപ്പോ ശരിക്കും ഒറ്റ ഒറ്റക്ക്ള്ളത്. ആരുല്ല സ്കൂൾ പോന്നല്ലേ രണ്ടു പേര്. ഇങ്ങനെ വൈറ്റാന്ന്, രാത്രിയാന്ന്, കറത്തിയാന്ന് അതേ കയിന്ന്.
മ്മ്..
ഇതല് ജീവിതം, യന്ന് അങ്ങനെ.
മറ്റേത് പുറത്തൊക്കെ ഇറങ്ങുമ്പം, ഇപ്പോ ഞാനീ പഠിക്കാൻ പോണ അവിടത്തെ ടീച്ചർ പറഞ്ഞതിനോട്- എന്താ ഇപ്പോ - ഓ അവിടെ നമ്മള് വീട്ടിൽ- എന്തെങ്കിലും പ്രഷർ ആായിട്ട് എന്തെങ്കിലും- പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ, ഇവിടെ വന്നാൽ മതി ഇവിടെ വന്ന- ണ്ടെങ്കില് എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരുന്നർ
ആഹ്
അങ്ങനെ ദൂരെ ഏതോരു ദൂരെ സ്ഥലത്തൊരു കുട്ടി ഇതേപോലെ വരുന്നുണ്ടത്രേ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പൊ ഓൺലൈന് ഇരുന്ന് പഠിക്കാൻ വയ്യാ
ആഹ് ആഹ് ആ അതന്നെ ഓൺലൈൻ പഠിക്കാന
ആഹ് ഇവിടെ ആവുമ്പോ പിന്നെ ആ വിഷയം ആ ഇല്ലല്ലോ നമ്മള് നമ്മള് ഇനിയിപ്പോ എങ്ങനെയല്ല ഇപ്പ അവിടെന്നല്ല നമ്മള് വേറൊരു സ്ഥലത്ത് പുറത്തത്ത്ന്ന് ഇറങ്ങിയോ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളെ നമ്മൾ മറന്നോവും
അതെ
നമ്മള് പിന്നെ ആ ലോകത്തായിരിക്കും
ആഹ് അതന്നാ വീട്ടിലേക്ക് വരണം അനി പിന്നെ അറിയണങ്ക ഓർമ്മ വരണങ്ക അതന്നെ നല്ലത് പഠിക്കണം മുമ്പന്ത് പഠിച്ചുകോണ്ടേ പഠിച്ചിട്ട് എന്ത് വർക്കും
ഞാൻ ഡിഗ്രി ചെയ്തിരുന്നു പിന്നെ ഒരു ഡി സി എൻ ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു
ഇല്ല
ഉം അത് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ട് ഇപ്പ വീട്ടിലിരിക്കണന്നള്ളു
അതെയ ഇത് ഏട്ടത്തി അനിയത സിസ്റ്റർ അങ്ങരുല്ലേ
അങ്ങനന്നില്ല ഒരു അനിയൻ മാത്രള്ളൂ അനിയൻ ഇവിടെ നാട്ടിലില്ല ഗൾഫിലാണ്
ഗൾഫിൽള്ളതാ ആന് കൊറയ പോയിട്ട്
അയിൻ ഒരു വർഷ ആയി പോയിട്ട്
ആഹ് അതെയ ഒന് എന്ത് പഠിച്ചേ
ആള് പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ വേറൊന്നും ചെയ്തിട്ടൊന്നില്ല അപ്പ അങ്ങനൊരു ഒരു ഷോപ്പിലിക്ക് ഒഴിവുണ്ടായപ്പോ അങ്ങനൊകൻ കേറിയത് വേഗം കുവൈതിലാണ്
അതെ ആഹ് മുത്തശ്ശീയള്ണ്ടാ മുത്തശ്ശി മുത്തശ്ശൻ
എന്തെങ്കിലൊക്കെ അമ്മേന്റെ അമ്മ ഉണ്ട് പക്ഷെ അമ്മ അവര് അമ്മടെ വീ ഇവിടെ പ്രത്യേകിച്ച് ആരുംല്ല എല്ലാരും മരിച്ചി പിന്നെ എന്റെ അമ്മയും എന്റെ അച്ഛനും എന്റെ വീട്ടില് ഇവിടെ പിന്നെ ഇവിടെ പിന്നെ അ മ്മ ഇണ്ട് പിന്നെ രണ്ട രണ്ട് ഇളച്ചന്മാരുണ്ട് അവര് മൂത്ത ആള് കല്യാണം കഴിഞ്ഞതാണ് അവിടെ ഇളച്ചിന്ന് പറഞ്ഞാല് നമ്മള് അ ച്ചൻ അല്ല ഏട്ടന്റെ ഹസ്ബന്റിന്റെ അന്യന്
ആ ആ അനിയന് ആ ഹസ്ബൻഡിന്റെ അനിയന്
ആ രണ്ടനിയന്മാരുണ്ട് അവരില് ഒര് ആഹ് മൂത്തണിയനെ കല്യാണം കഴിഞ്ഞ്
ആ രണ്ടാമത്തത് ഇനിയ ഒന്ന ഇണ്ടാ
ആ രണ്ടാമത്തത് കല്യാണ പ്രായം ആയി നിക്കണണ്ട് കല്യാണ ഒന്നും ആയിട്ടില്ല
ആഹ് നിങ്ങളപ്പേ അങ്ങനെല്ലാ ഇത് പെണ്ണ് നോക്ക്ന്നത്
ആഹ് ഞങ്ങള് ഞങ്ങള് അല്ല നിങ്ങ എങ്ങനെ പെണ്ണ് കല്യാണം എ കണച്ചട്ടങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്നത്തല്ലേ
ആ അല്ല ആണിന്റെന്നെ ആണിന്റെ ഹസ്ബെന്റിന്റെ വീട്ടില് ആട
ആഹ് ഇവിടെ അങ്ങനെന്നല്ല ഇവിടെ അഹ് ഇവിടെ ഇവിടെ തന്നെ നിക്കത് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിക്ക
ആഹ് അതന്നെ അതുപോലെ തന്നെ
ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ പെണ്ണിന്റെ വീട്ടിൽ നിക്കാറ്
പെണ്ണിന്റെ വീട്ടില് ഭർത്താവ് നിക്കണം ഓള് നിക്കണം അല്ലെ ഫാങ്ങില്ല അല്ലെ ബദേശേ നില്ല അങ്ങനെയുണ്ട് കണ്ണൂർ കണ്ണൂർല്ലാം ഉണ്ട തോന്നുന്നു
ആഹ് കണ്ണൂരിൽ അങ്ങനാണ് ഞാനും നാളെ ഒരു കണ്ടു അപ്പൊ അതിലുണ്ട് ഒരു പെൺകുട്ടി ഉം കല്യാണം കഴിച്ചി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അല്ല പെണ്ണിന്റെ വീട്ടേക്കാണ് ഭർത്താവിനെ കൊണ്ടോണത് ആഹ് വീട്ടന്ന് ആഹ് ഭർത്താവിന്റെ വീട്ടക്ക് വിരുന്ന് വരിക അപ്പൊ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ അവർണ്ടാക്കിയിട്ടുണ്ട് അപ്പ അതിൽ എന്തൊക്കാ സമ അറിയോ പെൺകോന്തൻ പെണിന്റെ വീട്ടിൽ നിക്കരു പോവാ
അതങ്ങതന്നെയല്ലേ ആഹ് ഓർങ്ങോട്ട് ഓരോരു സ്ഥലത്ത് അങ്ങനെയാണ് തോന്നുന്നത് നമ്മളെ ഇടയില്ല അങ്ങനെ
നമ്മൾ ഭർത്താവിൻ്റെ വീട്ടില നിൽക്കുന്നത്